ഹലോ.. ഹലോ... ഹലോ കേക്കാവോ?
കേൾക്കുന്നുണ്ടോ? ആഹ് കേൾക്കുന്നുണ്ട്.. !
ആഹാ, ആഹാ, ഓക്കെ, ഓക്കെ എന്താ പരിപാടി? പെരുന്നാളായിട്ട് എന്താണ് വിശേഷോക്കെ?
പെരുന്നാ, പെരുന്നാളില് ഞങ്ങൾക്ക് ഇവിടെ കൊഴപ്പൊന്നുല്ല.
ഓ ഓ..
എന്നാ ഞാൻ ചുമ്മ ഇങ്ങനെ- വീട്ടിലല്ല ഞാൻ പൊറത്ത്.
പൊറത്തണോ ഓ ഓ. ഹോസ്റ്റലിലാണോ? അതോ?
ഇല്ല ഹോസ്റ്റലല്ല ഞാൻ വീടിന്റെ- പൊറത്ത് കൂടെ ഇങ്ങനെ നടക്കുന്നു, വീടിന്റെ പൊറത്ത് കൂടെ നടക്കോ
ഓ ഓ ഓക്കെ ഓക്കെ എന്താ- സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കില്ല അപ്പോ?
ഓ ഇവിടെ മഴ പെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ട്ടോ നല്ല- ഇടിയൊക്കെ വിട്ടുന്നുണ്ട്, മിന്നലടിക്കുന്നുണ്ട്, അവിടെ എങ്ങനെയുണ്ട് മഴയുണ്ടോ?
ആഹ ഇവിടെ നല്ല മഴയാണ്. ഇന്നലൊക്കെ ഭയങ്കര- മഴയായിരുന്നു, പിന്നെ ഇന്നും അതെ ഒരു ഉച്ചക്ക് ശേഷം ഫുൾ മഴയാണ്. ആ വീടിന്റെ ഉള്ളി- ആഹ വീട്ട്നുള്ളിക്കൊക്കെ നല്ല ശക്തായിട്ട് മഴ പെയ്തിട്ട്- വീടനുള്ളിക്കൊക്കെ ഫുൾ- വെള്ളായി.
ആഹാ..
ആ എന്നിട്ടിപ്പ അതൊക്കെ ക്ലീൻ- ചെയ്ത് ഇന്നിപ്പ ഇരിക്കാണ് സത്യം പറഞ്ഞാ.
അതീ കാറ്റടിച്ച് മഴ പെയ്യുമ്പോലെ, ഉം..
ആഹ അതെ അതെ ഫുളള് എല്ലാ- റൂമിലും ജനങ്ങളൊക്കെ തോറന്നിട്ട് ഇരിക്കായിരുന്നു.
ആഹാ.
ആഹാ. പിന്നെ ഫുള്ള് വെള്ളം ഒക്കെ- ആയി റൂമിൻ്റെ ഉള്ളിലൊക്കെ- വെള്ളം ആയി നമ്മൾ ശ്രദ്ധിച്ചു ഇല്ല, അങ്ങനെ.
അതെ വീട്ടിലൊക്കെ ആ ജനലൊക്കെ തൊറന്നിട്ടുണ്ട് പിന്നെ, അടക്കാനും മറന്ന് പോവും ലെ. പിന്നെ അപ്രതീക്ഷിതമായിട്ട്- മഴയൊക്കെ പെയ്യുമ്പോ-
അതെ അതെ പിന്നെ ഞാനാണെങ്കിൽ രാത്രി ഒക്കെ- കെടക്കുമ്പോൾ ഫുള്ള് ജനലൊക്കെ തൊറന്നിട്ടായിരിക്കും കെടക്ക.
ഇപ്പം ജനലൊക്കെ തൊറന്നിടുന്ന- അപകടമാണോക്കെ അല്ലേ പറയ്ണ്.
എന്താ, എന്താണ്?
ജനലൊക്കെ തൊറന്ന് കെടന്ന്, കെടക്കുന്നത് മീൻസ് പാമ്പൊക്കെ കേറിയിട്ട്.
ആ പാമ്പൊക്കെ പക്ഷെ ഇപ്പൊ കൊറച്ച് കമ്മി ആയിട്ട്ണ്ടാവല്ലോ ഈ ചൂടാകുമ്പളാണല്ലോ പാമ്പൊക്കെ വര്യ
ആഹ് ഹാ പിന്നെ മഴ പെയ്യുന്നോണ്ട് പാമ്പ് വരില്ലാന്ന് ലെ
ല്ല എന്ന് പിന്നെ എന്താ പറയാ പിന്നെ എന്റെ റൂമിലൊക്യ അന്ന് പറയുമ്പോൾ ജനല് തോറന്നിടാതെ ഒരു രക്ഷയില്ല കാരണം ആഹ് ഇതിന്റെ മുന്നൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഫാൻ ഇട്ടിട്ടാണെങ്കിലും ഫാനിന്ന് ചൂടുകാറ്റൊക്കെ എടുത്ത് വരിക
എ സി ഉള്ള റൂമ് യു ഉപയോഗിക്കാറില്ലേ
എ സി കേടാണ്
ഓ അത് ഭയങ്കര സങ്കടമായല്ലേ
അതെ അതെ അപ്പോ അവരെ വിളിച്ചിട്ടാണെങ്കിലിൽ വരുന്നും ല്ല കൊറെ വിളിച്ചു നോക്കി അതെ അതെ അതെ അതെ സത്യം
ഇനിയിപ്പ നന്നാക്കിയിട്ട് കാര്യഒന്നും ഇല്ല ഇനിയിപ്പ മഴക്കാലം ആയല്ലോ അലെ
നമ്മള് ആ സമയത്ത് കൊറെ വിളിച്ചു നോക്കി കമ്പനിക്കാരെ തന്നെ വരുന്നും ല്ല ആഹ് വരുന്നില്ല അവര് വരുന്നില്ല എന്താന്നറിയില്ല അപ്പോ വേറെ രക്ഷയില്ല പിന്നെ അതു അല്ല പിന്നെ ഇപ്പ എടയ്ക്ക എടയ്ക്ക് രാത്രി കരണ്ടും പോവാണ്
ആഹ് ഹ
ഇപ്പളും ഉണ്ട് ട്ടോ സത്യം എ ഇപ്പോ പിന്നെ മഴയായതുകൊണ്ട് വലിയ സീനില്ല പക്ഷേ എന്നാലും ആ ഇങ്ങനെ എടയ്ക്യടക്ക് കറണ്ട് പോവുക അതോ അങ്ങ കരണ്ട് പോയാ തന്നെ ചൂട് എടുക്ക അങ്ങനെയൊക്കെ ഉണ്ട് മഴയില്ലാത്ത സമയത്തൊക്കെ
എന്തൊക്കെയാലുംകറണ്ട്പോയാ പിന്നെതീർന്നല്ലോലേ എ സി ഉണ്ടന്ന്പറ്ഞ്ഞിട്ട്ഒരുകാര്യമില്ല
ആഹ്‌ അതെയഅപ്പ്ഞാന് ജന്ല് തൊറക്കാതെ എനിക്ക് ഇങ്ങനെ കടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ പിന്നെ ഞാനിങ്ങനെ തൊ പ്പമ്പരും അത് വേട്ടേന്ന് വെച്ചിട്ട്ഞാന് മേലെയാണ് അപ്പോമെൽക്ക്കടക്കില്ല ആഹ്‌ വീട്ടീലായന്നൊരു വിശ്വാസം ത്തില് അത്ഞാൻ ജൻലൊക്കെ തൊറന്നിട്ട് കടക്കുന്നുണ്ട് ഇനിഎന്താന്നറിയില്ല ഇതുവെരായിട്ടൊരു പ്രശ്നംന്നുല്ല ആഹ്‌ അവിടെങ്ങനെ പാമ്പിന്റെശല്ലിയൊക്കെന്താണ് അവസ്ഥ?
ഓഇവിടെ ഫുള്ള്പാമ്പാണ് മീൻസ് കാല്തൊട്ട്ഉർണ്ടെങ്കിഅപ്പവിടെപാമ്പ് അങ്ങനെയൊരു ഓതല്ലേ ചൂടൊക്കെയാവുമ്പം അങ്ങനെപാമ്പ് വരുന്നത്ഏരിയാണ് ഇതൊക്കെ രണ്ട്മൂന്ന് വട്ടം ഇങ്ങനെപാമ്പിന്റെ അട് ത്ത്കൂടെക്കെപോയിട്ടുണ്ട് അത്കൊണ്ട്പിന്നെ എല്ലാംവളരെസ്സ് ഓരോകാല് വെക്കുമ്പോളും വളരെസൂക്ഷിച്ച് കോളു കാട്കേറി ഇര്ക്കുന്നുണ്ടേ അപ്പം അവ്ടെയാണങ്കി പാമ്പ്ഇങ്ങനെ അറങ്ങിവരും വെയിലാവുമ്പൊഎറങ്ങിവരും അങ്ങനെയൊക്കെ കുഞ്ഞ്പിള്ളേര്ഉള്ളത്കൊണ്ട് വീട്ടില് കുഞ്ഞുപിള്ളേര് ഉള്ളത്കൊണ്ട് ഭയരപ്രശ്നാണ് പിള്ളേരെഫുൾംടൈ നോക്കയില്ലെങ്കില്
ആഹ്‌ അത്ശ് ഉം അല്ല ന്യൂസിലേക്കെങ്ങനെകണ്ടല്ലോനമ്മൾ കൊറേ
അതെ അതൊക്കെ കണ്ട് ആകെ പേടിയായിപോയി അതോണ്ട്പിന്നെ കു കുട്ടിയെളെയായാലും ഇപ്പോൾ പുറത്തൊന്നും വിടാതെ വാതിലടച്ചിട്ട് വി വീട്ടൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്ന ഒരു അവസ്ഥയായി
പക്ഷെ ആഹ് പക്ഷെ വീട്ന്റെഉള്ളില് വീട്ട്ന്റെഉള്ളിലിരുന്നാലും സേയ്ഫ്അല്ല എന്നാണല്ലോ പറയുന്നെ ചെലര് ഇപ്പൊ നമ്മള് ന്യൂസ് ല് കണ്ടത് ഫുള്ള് വീട്നുള്ള്ന്ന് കട്ച്ച്ട്ടൊക്കെയാണ്
ആഹ്
കാരണം ഏസിന്റെഉള്ളില് എന്താപറയാ അലമാറന്റെഉള്ളില് കെടക്കേന്റെ അടിലൊക്കെയായിരുന്നു ഞാൻ ന്യൂസില്കണ്ടത് അവന്റെ അയിന്റെഉള്ളിലൊ എന്ന്ട്ട്പിന്നെഞാന് ഇങ്ങനെ കെടക്കുമ്പോഞാനിങ്ങനെ നോക്കും ബെഡിഉള്ളിൽ പിന്നെതാ പിന്നെചെൽ പ്പൊ ഒന്ന് രണ്ട്മണിക്കൊക്കെ നമുക്ക് ഇങ്ങനെകൊറേ ദിവസാ ആന്യൂസ് കേട്ടിട്ടേ
അതെ നമ്മ്ടെ വീടിന്റെഉള്ളിൽ രണ്ട്മൂന്ന് വെട്ടം പാമ്പ് കേറീയിട്ടുണ്ട്. നമ്മുടെവീട്ന്റെ മുറ്റത്ത് വന്ന് നിക്കുന്നത് തന്നെ അവിടെചെടിയൊക്കെ ഉണ്ട്കേട്ടോ അപ്പൊഅചെടിന്റെ എടേക്കുടെക്കെപാമ്പ്കേറിവരും വീടിന്റെഉള്ളില് രണ്ടു, മൂന്ന് വട്ടംകണ്ടി ട്ടുണ്ട് അത്കണ്ടപിന്നെ പിന്നെഫുൾടൈം വാതിലട്ച്ചിട്ടൊക്കെയാണ് ഇരിക്കാറ്
ആഹ് ഞാനും അഹെ ഞാനുംഇതേപലെങ്ങനെ ന്യൂസ് ഇങ്ങനെ കണ്ട്കണ്ടിട്ടെയ് ഇവ്ടെ വീട്ന്റെഉള്ളിലൊന്നുംഅങ്ങനെ കണ്ട്ട്ടില്ല
ആഹ്
പൊറ്ത്തൊരു പ്രാവശ്യംമറ്റേ ഞാനുംകണ്ട്ട്ടൊള്ളൂ പിന്നെ അങ്ങനെണ് ആ പിന്നെഞാനപ്പ എനിക്ക്ആ അത്ഞാന് അപ്രതീക്ഷിതകമായിട്ട് ഞാൻകണ്ടത്അതയത് ഏഹ് നമ്മള് ചുമ്മാനടക്കാൻവേണ്ടിട്ട് നമ്മുടെ അകത്ത് ജെ സി ബിയൊക്കെ മാന്തിയിട്ടൊരു ഓപ്പൺ ഓപ്പണായിട്ടുള്ള സ്പേസ്ണ്ട്നടക്കാൻ
ഉം ഉം
നമ്മളിങ്ങനെഎടയ്ക്ക് ങ്ങ്നെമഴ മഴയൊന്നുംല്ലാത്തപ്പോ ഇങ്ങെനടക്കാറുണ്ട് ഒരു ആറ്മണി ഏഴുമണി ആ ഒരുസമയത്ത് അപ്പൊനമ്മുടെ വീട്ടില് ബെ ട്ടുന്നില്ലെഎന്നൊരു വിശ്വാസത്തിലാണ്ഞാൻനടന്നത് പഷെനോക്കുമ്പോഎന്റെ ക മുണ്ണില് വെച്ചിട്ട് അയില് ച്ചൊവ്ട്ടിയൊന്നാണ് എന്റെഡൗട്ട് പെട്ടെന്ന്കണ്ടിട്ട് ആഹ്
പ്പത്തില് രണ്ട് മൂന്ന് വട്ടം ചവിട്ടിട്ടുണ്ട് അതുകഴിഞ് പിന്നെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഓട്ട ഭയങ്കരായിട്ട് ഓടും പാമ്പിനെ കണ്ട്ണ്ടെങ്കി ക്കാപ്പിലെസൗണ്ട്കേട്ട്ട്ടുണ്ടങ്കിലൊക്കെ പിന്നെ നമ്മുടെ വീട്ടില് ആ നമ്മുടെ വീട്ടില് അ ചെടികൾ ഇങ്ങനെ നട്ട് വളർത്തുന്നുണ്ടേ ഈ ചെടിന്റെ ഇടയിൽ കൂടെ പാമ്പ് ഇങ്ങനെ കയറി വന്നിട്ട് അതാണ് ഏറ്റവും വലിയ ഇത് നമ്മുടെ എന്താണ് തിണ്ണയോട് അടുപിച്ചു പിന്നെ കുറ ചെടികളൊക്ക ഉണ്ട് ആ തിണ്ണന്റെ അതിലൂടെയാണ് പാമ്പ് കറി വരിക
ആ ആ അതേയ് ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ ജസ്റ്റ് തൂക്കിയിട്ടിട്ടുണ്ട് നമ്മൾ ചൂട്ടിൽ മാത്രേ ഞാൻ തൂക്കിയിട്ടിട്ടുള്ളൂ പിന്നെ ആ ആ അതെ ഓ അപ്പോ പിന്നെ സൈഡിലിൽ വീടിന്റെ സേഡിലൊന്നും അങ്ങനെ ഇല്ല അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ അതേപോലെ നമ്മള് ഈ ഈ ഒരുരിത് മനസ്സില് കിടന്നിട്ട് ഞാനിതു രാത്രി കിടക്കുമ്പോ ഇങ്ങനെ ഒരു മണിക്ക് രണ്ട് മണിക്ക് നമ്മള് പെ പെട്ടെന്ന് ഞെറ്റി ഉണരുമല്ലോ ആ അപ്പൊക്കെ ഞാന് ജസ്റ്റ് ഫോണിന്റെ ബെല്ലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കടല അടിയില് ഇപ്പൊ നെൽത്താന് കിട ആ ചൂടുള്ള സമയത്ത് ഞാൻ നിലതായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ സോഫിന്റെ അടിയില് ഏ കട്ടിലിന്റെ അടിയിലൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു ഞാന്
ആ ഒരു പേടി വന്നുപോയ പിന്നെല്ലാം ഭയങ്കര സംശയമായി പോയി അല്ലേ
അതെ അതെ അ നടന്നപ്പോ ഇങ്ങനെ ചവിട്ടിയൊന്നും എനിക്ക് അറിയില്ല പെട്ടെന്ന് കണ്ടു അത് എനിക്ക് തോന്നുന്നു മൂർഖൻ ആണ് എന്ന് തോന്നുന്നു ഞാന് ചവിട്ടിയിട്ടില്ലന്നാണ് എൻന്റെ പ്രതീക്ഷ ആ കടിക്കും ആ അതൊക്കെ നല്ല വിഷമള്ളതാല്ലോ അതൊ ചെറുതിനാ സാനാണ് ഉ
എനിക്ക് ഇപ്പ അവനെ കുറിച്ച് അങ്ങന വലുതായിട്ട് അറിയത്തില്ല പക്ഷേ സംഭവങ്ങളൊക്കെ എനിക്ക് ഏറ്റവും പേടി ഈ പാമ്പിനെയാണ് വേറെ ഒന്നിനും എനിക്കങ്ങനെ വലിയ പേടിയായിട്ട് വരുന്നില്ല
ഉം അല്ല പാമ്പ് എന്താ പറയാ പാമ്പ് ചെറിയ ഒരു എന്താ ഒരു ചെറിയ അ അധികം വലുതൊന്നും ആവില്ലല്ലോ ചെറുത് മതി നല്ല വിഷമാവാൻ വിഷമുള്ള പാമ്പ് തന്നെ നമ്മളൊരു കൈവിരലിന്റെ അത്രക്കുള്ള ഒരു ഇതുണ്ടെങ്കിലും
പോയത് അല്ല ആ കുട്ടി മരിച്ച പോയത് തന്ന കണ്ടില്ലായിരുന്നോ ഒരു ചെറിയ പാമ്പ് കടിച്ചട്ട് ആ കുട്ടി മരിച്ചപോയി ആ കുട്ടിയെ കൊല്ലാൻ വരെ പറ്റുന്ന ഇതിലല്ലേ
അതെ അതെ എന്നിട്ട് പിന്നെ നോക്കിയപ്പോ വീട് ഫുള്ള് പാമ്പായിരുന്നു മറ്റേ ന്യൂസ്‌പേപ്പറിൽ കണ്ടായിരുന്നു അതായത് അതായത് തറ ഉണ്ടാവല്ലോ വീടിന്റെ അയിന്റെ എടയി കൂടെ പോയിട്ട് ആഹ് വീടിന്റെ ഉള്ളിക്ക് അതായത് അയിന്റെ ഉള്ളി തന്നെ ഒരു ഗ്യാപൊക്ക വന്ന്ട്ട്
അതെ
ആഹ് അയിന്റെ ഉള്ളില് ഇരിക്കുയാർന്നു പാമ്പൊക്കെ
എന്തൊരു ഭയങ്കരമായിട്ട്ള്ള അവസ്ഥയാലെ എന്തൊരു ഭയങ്കരമായിട്ട്ള്ള പേടിപ്പെട്ത്ത്ന്ന അവസ്ഥ പോലെ
അതായത് ഏഹ് ഇപ്പ ആഹ് കുട്ടി മര്ച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊട് ഏഹ് തിരിച്ച് കൊട്ന്നല്ലൊ വീട്ട്ല് ആഹ് സംസ് സംസ് സംസാ ചെ സംസ്കാരൊക്ക ചിയ്യാൻ വേണ്ടിട്ടൊ അപ്പൊ അപ്പൊ ഇങ്ങനെ പാമ്പ് കണ്ടാര്ന്നു അവര് ഇന്ന്ട്ട് അപ്പൊ ആൾക്കാര് ഇങ്ങനെ തല്ലിക്കൊന്നു പിന്നെ വീണ്ടും ആ പാമ്പിന്റെ കൂട്ടങ്ങളെന്നെ ആ വീട്ടില് കണ്ടിട്ടുണ്ട്
സത്യത്തില് അതൊരു പാമ്പിന്റെ കൂടാരം ആയിരുന്നു എന്ന് തോന്നുന്നു പണ്ടെങ്ങനെ ഈ ആഹ് പാമ്പിന്റെ കൂട് വല്ലതും കൂടൊക്ക അകത്ത്ണ്ടെങ്കിലല്ലെ ഒന്നിന് പൊറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും
ആഹ് അതെ ഉം അപ പിന്നെ ഒന്നും ഒന്നും എന്താ പറയാ പാമ്പിന്റെ അട്ത്തൊന്നും കളിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്
ആഹ് ഈ പാമ്പൊക്കെ എങ്ങന പ്രതികാരം ഓരാ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തലമുറകളോളം കാത്ത്നിക്കും എന്നൊക്ക പറയുന്ന അതിന്റെ ഒരു അല്ലെ
അങ്ങനി ഇണ്ടൊ കഥ
അങ്ങനെയൊക്കെ എന്തൊക്കെയോ കഥകളുണ്ടല്ലോ എനിക്ക് പിന്നെ ഈ അനാവശ്യമായ കഥകളൊ ക്കെ കേക്ക്ന്നത് ഭയങ്കര ഇഷ്ടമായതോണ്ട് ഞാനെല്ലാ കഥകൾടെം പൊറകെ നടക്കാറുണ്ട്.
ആഹ് ഇല്ല ഇല്ല ഞാൻ അത് കേക്കാറില്ല.
ആഹാ
ഞാൻ ഇത് കേട്ടിട്ടില്ല അങ്ങനെ ഓക്കെ ഓക്കെ ആഹ് അപ്പൊ എന്തെങ്കിലും പക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇണ്ടെങ്കിലാ
അതെ ഈ നാഗങ്ങൾടെ എന്താണ് പാ നാഗങ്ങൾടെ ശാപവും അങ്ങനെന്തെങ്കിലൊക്ക ഇണ്ടെങ്കി ആഹ് കുടുംബത്തിലെ ഒക്കെ ഉണ്ടെങ്കി ആഹ് കുടുംബത്തിലെ കുട്ടികളെയൊക്കെ എന്താണ് പാമ്പ് കടിച്ച് കൊല്ലും അങ്ങനെയൊക്കെ ഈ പാമ്പിന്റെ ശത്രുതയൊക്കെ വേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ടായാലും അതിങ്ങനെ തിരിച്ച് അത് തിരിച്ച ആഹ് ഫാമിലീനെ തന്നെ വരും അഫക്ട് ചെയ്യും എന്നൊക്ക പറയുന്ന പോലെ ഈ പാമ്പിന്റെ ശാപം നാഗശാപം അങ്ങനെ എന്തൊ
അതെ അതെ ആഹ് നാഗശാപന്ന് പറയും പക്ഷെ അത് എനി ക്കയിന് വല്യ കുറിച്ചഴ് ഐഡിയൊന്നുല്ല നമ്മള് അത് നോക്കാറില്ല
മധുവിന് ഭയങ്കര പവർഫുൾ ആയിട്ട് മീൻസ് അങ്ങനെ എന്തൊക്കെയോ ഉള്ളതല്ലെ
ആഹ് അത് ചെല അമ്പൽത്തിലൊക്ക നമ്മള് ഇങ്ങന അയിന് വേണ്ടീട്ട് പൂജക്ക ഇങ്ങന നട് ത്താറ്ണ്ട് അതൊക്ക പൂവാൻ വേണ്ടീട്ട്
അതെ അതെ ആഹ് അതെ അതെ ആഹ് എന്ത നാഗദൈവങ്ങളെ പ്രീതിപ്പെട്
അതെ അതെ അതെ അതെ നമ്മ്ടെ ആഹ് എന്റെ വീട്ട്ന് ഇവടെ അട്ത്തൊരു അമ്പലൊക്ക ഇണ്ട് പക്ഷെ നമ്മള് അങ്ങനെ പൂവാറൊന്നുല്ല
ഉം ഉം
ഇങ്ങനീണ്ട് നാഗങ്ങൾക്ക് വേണ്ടീട്ട് പൂജകളും
നാഗക്ഷേത്ര ഒക്കെലേ
അതെ അതെ ആഹ് ആഹ് അങ്ങനെ കൊറ്ച്ച്ണ്ട് പക്ഷെ എനിക്കും അയിനെ കുറിച്ചിട്ട് അങ്ങനെ വല്യ ഐഡിയ ഒന്നുല്ല സത്യം
ആഹാ
ഉം നമ്മളത് നോക്കാറില്ല
നോക്കാറില്ല പണ്ടീ ഈകാവുകളും അല്ലെ കാവുകളും ആരാധനയൊക്കെ എനിക്ക് പിന്നെ അതിലൊക്ക ഭയങ്കര താല്പര്യാണ് താല്പര്യ ഉണ്ട്
ആണൊ എനിക്ക് അങ്ങനെ ഇല്ല അല്ല പക്ഷെ പണ്ടൊക്ക ഇങ്ങനെ കാവ്കളാണല്ലൊ കൂടുതല് ലേ ആഹ് ഇണ്ടായിര്ന്നത് പൊളളൽനെ കെറച്ചും കൂടിം എന്താ പറയാ കെറച്ച് നമ്മള് പണിയൊക്കെ ചെയ്യിപ്പിച്ച് കൊറച്ച് വൈകിട്ടാക്കിയിരിക്കുന്നത് മറ്റേത് ഒരു കാട്ടിന്റെ ഉള്ളിലൊക്കെ ഏയിരിക്കില്ലേ
അങ്ങനെ
എന്താണ്
അങ്ങനെ എക്കെ
ആഹ് അതെ